അലോ കേക്ക്‌ണ്ടാ?
ആ ണ്ട് കേക്കണ്ട് പറയ് എന്തക്കെയ ഞാനേ കുട്ടി അയിന്റെടെലൊന്ന് പിന്നെ മുറ്റത്തുകൂട മാണ്ടിട്ടേ ഇപ്പ ഈ മഴ പെയ്തിട്ട് ആകെ വഴുക്കലല്ലേ.
ആ ആ
ആ അയിലൊന്ന് കാല് തെന്നി വീണ്ക്കണ് അവടെ അപ്പൊന്ന് പോയോക്കിയതാ.
ന്നും പറ്റിട്ടില്ലല്ലോ?
ഉം ഞാൻ ചെന്നപ്പോ ആള് തട്ടിക്കൊടഞ്ഞെണിച്ച് പ്രശ്നൊന്നുല്ലമ്മാ പർഞു
ഉം എത്ര വയസായിക്കണ്?
മൂന്നയസ്സായിട്ടുള്ളേ.
ആ ആ
ന്നാലുങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനൊന്നും ആ ചെറിയ ചെറിയ കാര്യ ത്തിനൊന്നും നെയൊള്ച്ചൂല വൽതായിട്ടക്കെ പറ്റുമ്പോഴള്ളൂ നെലോളിച്ച.
ആ ആ നോക്കണ്ട പ്രായാണ് ഇങ്ങനെ അവിടെവിടേം കുത്തി പിടിച്ച് കേറിട്ട
ഭയങ്കര പ്രാന്തനാണേ ഇന്നലെ അതേപോലെ പോലി ക്ക്‌ ഇപ്പ ഫോണല്ലേ കുട്ടികക്കൊക്കെ കളിക്കാന് കളിക്കോപ്പുതൊന്നുവല്ലല്ലോ മൊബൈൽ ഫോണല്ലേ. അപ്പന്നലെ ഇതേമാരി ഞാൻ ഫോണ് വെച്ച് കൊടുത്തീനു അപ്പൊ മുത്തച്ഛന്റെ ചെറിയ കുട്ടി ഓനിവടെ നിന്നിക്കണ് മുത്തശി ഓല് മീറ്റിങ്ങിന പോയിട്ടെള്ളൂ മുത്തച്ഛനും മുത്തശ്ശികൂടെ മീറ്റിങ്ങിന് പോയിട്ട് അയില് ഓലണ്ടാളും കൂടെ അങ്ങനെരിന്ന് ഫോണാന്റെടേല് ഇവന്റെ ഫോണില് വെച്ചത് പോയിക്കണ് അയില് ഓൻ ന്നെ വിളിച്ചിട്ണ്ടപ്പ ഞാന് അവടെ കല്ലുമ്മ തിരുമ്പാ നിന്ന്ക്കണ് അപ്പോ ന്നോടറഞ്ഞ് ഞാൻ പറഞ്ഞ് പ്പ വരാടാ ന്റെ കയ്യ് നനഞ്ഞിക്ക ഞാൻ ഇപ്പ വരാറഞ്ഞു ഒന്ന് മുയുവനാക്കട്ടെറഞ്ഞ് അപ്പ അവടെമ്മ ഒരു ബക്ക റ്റ് വള്ളം കൊട്ന്നെച്ചീന് സ്റ്റെപ്പ് അടിച്ചാന് റഞ്ഞുങ്ങാണ്ട് അയിക്ക് തല കുത്തനെ പിടിച്ചക്കണ് ഫോൺന്റെതെ ഇമ്മ വെ വെര്ന്നുണ്ടോ അതൊ ഞാൻ ഫോണ് വെള്ളത്തിലിടണോ? തിര്മ്പാതൊക്കവ്ടെ ഇട്ട്ട്ട് ജീവൻ കയ്യ് പുട്ച്ച് ഓടീക്ക്ണ് ഞാനാ ഫോണ് കയ്യ് പുട്ച്ചാന്
തീർച്ചായും ഫോണ് കൊടുത്താലും വെജജ കൊട്ക്കാതിര്ന്നാലും വെജ്ജാന്നർഞ്ഞമാര്യാല്ലേ
രാത്രി ഓന്റെ വാ ഇപ്പ വിളി ക്ക്ണ സമയത്ത് ഞാൻ ഓന്റെ മുത്തേനെ പഠിപ്പിക്കാൻ നിക്കല്ലേ അപ്പൊ ഇതന്നെ ഓന് ഞാൻ ഓന്റെട്ത്ത് ഇര് ര്ക്കാൻ പറ്റൂല ഓനെ തൊടാൻ പറ്റൂല്ല ഓനെ പഠിപ്പിച്ചാൻ പറ്റൂല്ല ഭയങ്കര ഇതാണ് അയിനൊക്കെ അയിനൊന്നും സമ്മയ്ച്ചൂല ഈ ചെർത് അയില് ന്നലെ ഓന്റെപ്പ വിളിച്ച സമയ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് മറ്റോന് എഴുതീനെ പറ്റീം വായിച്ചീനേം പറ്റ്യൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചൊട്ത്ത് വർത്താനം പറയണം അയില് ഇവൻ നേരെ ചെന്ന് ജനലിമ്മേ കേറിക്കും ന്നിട്ടവടെ ചെന്ന്ട്ട് ട്രൗസറ്ങ്ങിട് താഴ്ത്തിടുന്ന്ട്ട്റിം ഞായിപ്പൊ മൂത്രൊയിക്കും അതൊ മ്മങ്ങട് വര്ന്ണ്ടോ അതോ ഞാൻ ഇപ്പ മൂത്രൊയ്ക്കണം അങ് ആ ഓന് അങ്ങനത്തൊക്കോരോ വിക്രസാണ് അയില് ഞാൻ പറഞ്ഞ് അന്നെ ഞാൻ അംഗൻവാടി കൊണ്ടാക്ക്വടാ അ അംഗൻവാടി കൊണ്ടാക്കണ ഞാൻ അംഗനവാടീ പോവൂല്ലാന്ന്
അംഗനവാടീലാവുമ്പോ കെട്ടീട്ട പോലല്ലേ
ആ ഔ ഇപ്പോ അംഗൻവാടീലൊക്കെ എത്രയോ സ്വാതന്ത്ര്യാണ് പഠിപ്പിക്കാനും എഴുതിപ്പിക്കാനൊക്കെ ടീച്ചർമാർക്കും താണ്
എന്തായാലും ഓൽക്ക്ത് പെരേല് നിക്ക്ണ മാര്യൊര്ത് കിട്ടൂലല്ലോ ഇങ്ങനെ നേരം വെൾത്താ പോവല്ലേ
ആ ഇത് എന്താച്ചാൽ ഇമ്മ അങ്ങട്ട് തിരിണീന് ഇമ്മാന്റെ പിന്നാലെ അങ്ങട്ടോവും മ്മ ഇങ്ങട്ട് തിരിണീന് ഇങ്ങട്ട് പോരുംമ്പോ രാവിലെപ്പൊ ഇവടെ ഉള്ളൊക്കൊന്ന് അട്ച്ചോരലൊക്കൊന്ന് കയിഞ്ഞ്ങ്ങാണ്ട് പിന്നെ അത്യാവശ്യം കുക്കിംഗും പര്പാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പാട്ത്ത്ക്കൂടെ പോയി അവിടെ അടക്കിതൊ ക്കെണ്ടപ്പൊതൊക്കൊന്ന് പെറ്ക്കാനൊക്കെ പോയിങ്ങാണ്ട് അപ്പോ കൊറചേരൊക്കെ നടക്കോള്ളു അത് കയ്ഞ്ഞാപിന്നെ ന്നെട്ക്ക് മ്മാ ഞാൻ കൊയ്ങ്ങി ന്നെ എട്ക്ക്മ്മാന്നറയും
ഉം ഉം ഇല്ല്യ അത് നോക്കണ്ട പറ്യേ
ആ അയിന്പ്പൊ അട്ത്ത മാസം ഒന്നാംപ മൂന്നാംബർത്ത്ഡേ വെരാണ് ഒന്നാം ബർത്ത്ഡേക്ക്തേമാരി നല്ല സെലിബ്രേഷനൊക്കെണ്ടാക്കണംന്നൊക്കെ പറ്ഞ്ഞ് വാപ്പീം ഞങ്ങളൊക്കെ ഫുൾ പ്ലാൻ വാപ്പവടെണ്ടാവൂല ഞങ്ങള് ചെയ്യണംന്നൊക്കെപ്പറ്ഞ്ഞ്ങ്ങനെ എല്ലാരും നി ആ അയിന്റൊരു നാല് രീസം മുന്നേ കട്ടില്ന്റെ മോളിക്കേറി വീണ്കാണ്ട് കൈയ്യൊടിച്ചു
അതെ
ത് വെര്ലൊടിച്ച്
ഇതൊക്കെപ്പീ മാസാണല്ലോ
ഇപ്പത്തന്നെ പറ്യണ്ടാച്ചാ മതി അപ്പൊ അപ്പണ്ട് സർപ്രൈസ് ആക്കിയാ മതി
ആ അതന്നെ അപ്പൊന്നോടറിം ഇനിപ്പോ എവടെ ഒടിക്കാൻ പറ്റ്ണോണ്ടന്ന് നോക്കി നടക്കെയ്ക്കാരം അന്റെ മകന് നല്ലോണം നോക്കിക്കോ അല്ലെങ്കീ ഈ ബർത്ത് ഡേം കൊണ്ടുവന്നാമതി
അയില് കാര്യം എന്ത് കാര്യും പൊലിയിക്കാൻ പറ്റൂല അപ്പക്കപ്പ
ആ അത് അങ്ങനതന്നേണ് ഓല് ഓലെ പ്രായപ്പിതാണ്
നമ്മളെല്ലാം ശ്രദ്ധിക്കെന്നെ വേണം
ഏ വാണെയ്
കൊത്തിപ്പുട്ച്ച് കയറി
പെങ്കുട്ടികളാന്നിച്ചിട്ട് കൊറയൊന്നില്ല ചെല കുട്ടിയെള് പെൺകുട്ടികളും കണക്ക
ആഹ് അതങ്ങൻതെന്നെയൻ ചെലപ്പെന്ത് എന്ത് കടിയൊക്കിണ്ടാക്കിയെ
കറിന്ന് കുമ്പളങ്ങണ്ട് പിന്നെ പുളിവാർന്നെച്ചിട്ട്
ഉം
മ്മള് മോരും കറിയൊക്കെ വെക്കൂല്ലേ അതേപോലെ വെച്ക്ണ് കൂട്ടാനെട്ടിക്ണത് ബീഫ് അപ്പ പിന്നയ്ക്ക കറി മീന് കൊടുന്നീന് പിന്നെപ്പെ ബീഫും കൊണ്ടന്ന്ക്ക്ണ് മുത്തശ്ശന് അപ്പ പിന്നെ മീനാടട്ത്ത് ച് ബീഫ് വെച്ക്ക്ണ്
മൂത്തച്ഛൻക്കെന്താ പണി
മൂത്തച്ഛന് നാട്ടില് ഇതന്നെ കൃഷിയും കാര്യങ്ങളൊക്കായിട്ടിങ്ങനെ പോവാണ് അള് ഗൾഫിലേയ്നു ഇപ്പൊരു നാല് കൊല്ലൊക്കെയ് റ്റ് നിർത്തി വന്നതാ ഏഹ് ചെറിയ കുട്ടിണ്ടായിന്റെഷം പിന്നെങ്ങനെ നിർത്തി നാട്ടികൂടിയതാ
കൊറോണയിലന്നത
ആഹ് കൊറോണയിലൊന്നല്ല കൊറോണ ടൈമിലൊക്കെ മുപ്പരവിടേരുന്നു അത് കഴിഞ്ഞിട്ട് മുത്തച്ചിന്റെ പ്രസവം ക ര്യങ്ങളൊക്കായപ്പോ അങ്ങനെ വന്ന് പിന്നങ്ങനെ പോയിട്ടില്ല പിന്നെപ്പാൾക്കിവിടേ ഒന്ന് രണ്ട് കടേല് ഷെയറും കാര്യങ്ങളൊക്കെയിട്ട് അപ്പയിന്റെൊക്കെ ലാഭം അതൊക്കായിറ്റങ്ങനെ പോവാ
ആഹ് ആ അവിടേ എന്തെങ്കിലുണ്ടെങ്കിന്നെ വിടെനിക്കാന്നെല്ലേ നല്ലത്
ആഹ് അത് പറഞ്ഞിട്ടെന്നെയാണ് അപ്പൊ ഇവിടെ ഞങ്ങളിതേപോലെ പറിങ്ങനെന്തേലൊ കൂടിട്ടാ പറീ എല്ലാതും വിജയിച്ചന്നൊന്നുല്ലല്ലോ ഏതായാലൊരു പെരാവോള ഒക്കെ ഞാങ്ങനക്കട്ടേറി ഹിഹി
ഉം
കറിയും വെച്ച് ഓമക്കായണ്ടായിന്ന് ഉപ്പേരിച്ച്
ആ ഇവിടീം വത്തളന്നെയാണ് കൊണ്ടന്ന്ക്ക്ണെ ഇബ്ടൊന്നെങ്കി മത്തി അല്ലെങ്കി ഐല അല്ലെങ്കി വത്തള് ഈ മൂ മീനിങ്ങനെ മാറിക്കളിചോണ്ട്ക്കും
ആ ആ മെഞ്ഞാന്ന് കയ്ഞ്ഞീന്നിവടെ
ആഹ് ഇന്നല പിന്നെ ഓൽ രണ്ടാളും മീറ്റിങ്ങിന് പൊയതൊണ്ട് ഇവിട കൂട്ടാനൊന്നും കി ല്ല ങ്ങള് മുട്ടേം കെഴങ് വെച്ചതൊക്കായിട്ട് കുട്ടിയെക്കൊക്കെ ങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങന പോയി
ആ ആ ഇക്കവിടെത്ര ഉം
തേച്ങ്ങാണ്ട് എൽ ഉം എർച്ചി വെച്ക്ക്ണ് എങ്ങനെ
ഒമ്പതാം ക്ലാസ്ത്തെ ആ മീറ്റിങാവൂലേ
ആഹ് ഒൻമ്പതാം ക്ലാസ്താളെ മീറ്റിങേനു ആൾക്ന്നലെ സ്കൂളു ഇല്ല ഓല്ക്ക് മീറ്റിങ്ങാവോണ്ട് ഓളിവടെ വീട്ടിലുവുണ്ടായിരുന്നു
ഉം അങ്ങനെയൊക്കങ്ങനെ പോണ് അപ്പൊ തന്നെ ഇനിയിപ്പോ പൂള ഇണ്ടോ കൊടുന്നിട്ട്
മഴ ഇണ്ടോന്നൊയ്ക്ക
മഴ ഇന്നില്ല ഇന്ന് വെയിലാണ് അനെ വേ വേൻ തിരുമ്പിട്ടാല് കാറ്റട്ടി കൊർച്ചൊക്കൊന്നായി കിട്ടീനു
ആഹ് ന്നിപ്പോ വെയിലിണ്ട് ഞാനും പിന്ന തിരുമ്പിട്ട് വേകം
ഉം ഞങ്ങള് വേഗം തിരുമ്പും ന്നിട്ട് വേം മെഷീൻലിട്ട് ഒണക് കീറ്റ് കൊണ്ടോയി വെയിലത്താണ്ടിടും
ആഹ് അങ്ങൻതെന്നെ ഞങ്ങളും ചെയ്യല്
ഉം തെന്നെ ആഹ് കല്ലുമ്മ തിരുമ്പ വേം മെഷീൻലിട്ട് ഒണക്ക ന്നിട്ടാണ് കൊണ്ടോയിട് മിഷീൻലിതിട്ടയ്ഞ്ഞാല് കൊറേ ടൈമെടുക്കും ഞങ്ങക്കിത് ഓട്ടോമാറ്റിക് മെഷീനായോണ്ട് കൊറേ ടൈമെടുക്കും ആയി കിട്ടാന് അപ്പ പിന്നെ ആ എളുപ്പണ്ട് ഒമ്പത് മിന് റ്റ് എട്ട് മിനിന്റെ സ കാര്യം കൊണ്ട് വേഗം കഴിയും, അപ്പ പിന്നെ വേഗം ആ പരിപാടി എടുക്കും വേഗം കല്ലിമ്മ തിരുമ്പാ
കൊണ്ടോയിട്ട് ഒണക്കാ.
ആ പിന്നെന്ന് ചെറിയ കാറ്റട്ട്യാലും വേഗായികിട്ടും ഈ കുട്ടിളെ യൂണിഫോംക്കെ
ആ യൂണിഫോമ് ഉണങ്ങി കിട്ട്യാന്നെല്ല അപ്പൊ പിന്നെ ഫിറ്റ് അതല്ല ഇപ്പ ഡെയിലി യൂണിഫോം ന്നെല്ലേ ഇടുംന്നുല്ലല്ലോ. അപ്പ ഈ കാരണം
ആ പിന്നെ
പിന്നെ വേറെന്തൊക്കെ?
വേറെന്താ അങ്ങനെ പോണ്, ഇനി വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പക്ക് ചായക്കടി ഒക്കെ ഉണ്ടാക്കോ?
ചായക്കടി ഇന്നലെ പിന്നെ മൊഹറം പത്തിന് പിന്നെ മൊഹറം ഒമ്പതിന്റെ അന്ന് ഇത് സമൂസ ഇണ്ടാക്കൻ വേണ്ടി ഓലവിടുന്നു നേരത്തെ ഇണ്ടാക്കി, ഇന്ന് ഇപ്പോ ഔല്ണ്ട് ലേസം വർത്തെച്ചിട്ട് അത് കൊടുക്കാ. ഇന്നിപ്പ ത എന്താ ഇണ്ടാക്കാ എന്താ ഇണ്ടാക്കാന്ന്
തന്ന്യാണ് സ്ഥിതി ഇബട പിന്നെ ഉറങ്ങാ പോകുമ്പതന്നെ പറയും ചെറുതിനാണ് നി നിർബന്ധം ചായക്കടിയൊക്കെ, മറ്റേന് ഒരു ഗ്ലാസ്‌ കട്ടൻ ചായ കൊടുത്താലും പ്രശ്നൊന്നൂല്ല. ഇവൻ പറയും പിന്നെ എന്താണ്‌ എനിക്ക് നീച്ച്മ്പോ മാഗ് ക്ക് വാണം അല്ലെങ്കി നീച്ചുമ്പോ അപ്പം വാണംന്ന് ഒ ആള് ഇങ്ങട് പ
മ്
ഒന്നുല്ല എല്ലെങ്കി പിന്നെ അന്നത്തെ വൈകുന്നേരം പോയി കിട്ടി.
അങ്ങനതന്നെ ഓല് വിചാരിച്ചതെ ഓല് തിന്നൊള്ളു.
നടക്കും ആ ആയിക്കോട്ടെ ഞങ്ങക്ക് വൈകുന്നേരം ആയാലും ഇവടെ ചോറുണ്ടാക്കണേ കൂട്ടാനൊക്കെള്ളൂ വെക്കാതിരിക്കാ ചോറുണ്ടാക്കും.
ഏ ചോറ് രണ്ടേരം വെക്കുയ്ക്കാരം ല്ലേ. ചോറ് രണ്ട് നേരം വെക്കുയ്ക്കാരം ല്ലേ.
ആ രണ്ടു നേരം വെക്കും.
ഉം
ആ ചോ ഇണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ പഴയത് തണുത്തത് തിന്നണ ആ ഒരു ഇത് ഇണ്ടാവൂല്ല.
പിന്ന കൊറേ നേരം പിടിക്കോ? രാത്രി ഒമ്പത് മണിയൊക്കെ ല്ലേയ്കാരം ല്ലേ.
അത് ഒ അതൊക്കെ തോന്നണ മാരിയാണ്. ചെലോല് നാർത്ത തിന്നും, ചെലോല് വൈകി തിന്നും. അങ്ങനെ ഇപ്പ ത് സമയൊന്നൂല്ല ഞാൻ ചെലപ്പോ കുട്ട്യാൾക്ക് ഒരു എട്ടര ഒക്കെ ആവുമ്പത്തന് കൊടുക്കും. പ്പ അത് കഴിഞ്ഞേന്റെ ബാക്കിയുള്ളതേയിട്ട് ഞാൻ അങ്ങനെ കഴിക്കും. പിന്നെ ബാക്കിയുള്ളൊലൊക്കെ പിന്നെ അങ്ങനെ കഴിക്കും, ആദ്യൊക്കെ എല്ലാരും ഒരുമിച്ചിരുന്നു ഇപ്പം ഈ കു കുട്ട്യാളൊക്കെ സ്കൂളിൽ പോവാൻ ഇതിന് ആവണ്ടേ. ഒക്കെ നേരം വൈകൂല്ലേ അപ്പ പിന്നെ കടക്കാരനൊക്കെ നേരം വൈകും അത് കൊണ്ട് വേവേം വേവേം നോക്കും.
വേഗം കെടക്കും.
ഉം കെടക്കല്ലൊക്കെ കണക്കാണ് പത്തുമണി പതിനൊന്ന് മണി ആവും ന്നാലും ഒറങ്ങണങ്കില്.
ആ എന്നാലും കുട്ടികളൊക്കെ ഒരോർക്
ആ ഓലക്കെണ് ഒറക്കിയ പിന്നെ നമുക്ക് കൊറച്ച് നേരം വെറുതെ ഇരിക്കാൻ സമയം ണ്ടാവും അ - അത് കരുതീട്ടാണ് അങ്ങനെ വേഗം കഴിച്ചു.
ആ
പിന്നെ ഇങ്ങളൊക്കെ
ഇല്ല ഇല്ല ഞങ്ങള് പത്ത് മണിയൊക്കെ ആവും ചോറ് തിന്നാൻ.
ആ ഇങ്ങക്ക് പിന്നെ ഇങ്ങളെ കാക്കു നാട്ട് തന്നെ ആവോണ്ട്
ആ അപ്പ പിന്നെ ഓരത് ഓര് വന്നിട്ട് പിന്നിം ഒന്ന്‌ അങ്ങനെ
ആ കളി കാണാൻ പോവല് ഇണ്ടോ
ഇല്ലല്ല അയിതിനൊന്നും നോക്കില്ല
ആ ആ ആ ഇവട നാട്ടിൽ ഇണ്ടെങ്കി ചെലപ്പൊക്കെ പോകും ക്ക് പറ്റിയ വല്ല ടീമിന്റെ കളിയൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകും, അല്ലെങ്കിൽ ഒന്നുല്ല.
ഉം
അവിടെ നിക്കുമ്പോ പിന്നെ എന്താ അവസ്ഥന്ന് അറിയില്ല കടയില് ഫുൾടൈം വൈഫൈയും കാര്യങ്ങളൊക്കെല്ല പിന്നെ കാണലുണ്ടോ എന്താന്നൊന്നും അറിയില്ല
നാ അയ്കോട്ടന്നാ
ആ ശെരിന്നാ പണികള് നടക്കട്ടെന്നാ